ആഹ് കേൾക്കാം കേൾക്കാം എന്നിട്ട് നിങ്ങെളെന്തൊക്കെയാ സ്നാക്സ് വേറെന്താ രാവിലെ രാവിലെ എന്ത് ചോറാണ്?
രാവിലെ രാവിലെ ഞാന് ഈ പറഞ്ഞ ഇവർക്ക് ഇവർക്ക് ക്കെന്തെിലും ഇവർ രാവിലെ ചോറ് കഴിക്കും കേട്ടോ അവർക്ക് ഈ ഒണ്ടാക്കി കൊട് ഞാന് കഴിപ്പിച്ചിട്ട് വിട്ണ് കാരണം അവർക്ക് എട്ടുമണിക്ക് പോണം ഇവടെ സ്കൂ അവരുടെ ബസ്സ് എട്ട് മണിക്ക് വരും. എളയാളെപ്പം ഹസ്ബൻറ് കൊണ്ട് കൊണ്ട് വിടു ഒരു മാസത്തേക്കെങ്കിലും നമ്മള് അവരെ അങ്ങനെ ഏഹ് വിടാൻപറ്റില്ലല്ലോ എട്ട് മണിക്കെല്ലാം പറഞ്ഞു വിട്ടു കഴിഞ്ഞ പാടല്ലേ അപ്പൊ ഒമ്പത് മണിയൊക്കെ ആവുമ്പോത്തേക്ക് കൊണ്ടു വിടും. പ്പൊ മൂത്താൾക്ക് എന്ത്യ്യും ചോറൂട അവൾക്ക് മാസം ആ മാവൻ്റെ കൂടെയീരുന്ന് തന്നെ കഴിക്കും ചോറ് കഴിച്ചോളും ഇപ്പൊ ലെമൺ റൈസാ വെച്ചെങ്കി ലെമൺ റൈസെന്നെ എന്തീ തോളൂ
എങ്ങനെ? ലെമൺ റൈസ് വെക്കാ
ലെമൺ റൈസ് ഞാന് ചുമ്മ തട്ടിക്കൂട്ട് പരിപാടിയാ ഈ പറഞ്ഞാല് പിള്ളേരെ കളിപ്പിക്കാനെള്
ആഹ് നല്ല ടേസ്റ്റ് ണ്ടാവോ അല്ല പുളിയായിരിക്കോ?
ആഹ് നല്ലതാ എനിക്കിഷ്ടാട്ടൊ എനിക്ക് പുളിയോടൊക്കെ ഞാന് ഇവരിവിടെയ്ണ്ടല്ലോ പുളിച്ചോറൊക്കെ ണ്ടാക്കത്തില്ലേ? പുളിചോറ് തൈര് സാധായ്യോ എന്റെ ഫേവറേറ്റ് തൈര്സാധാ
അതെങ്ങനെയാ എനിക്ക് എനിക്കില്ലേ ഈ പുളിനോട് എനിക്ക് താൽപരൃല്ല എനിക്ക് ഫുൾ മധുരത്തിനോടാ താല്പര്യം ള്ളതോണ്ട് ഞാനതൊന്ന് ട്രൈ ചെയ്തോ ഇങ്ങനെയാ ലെമൻ
ലെമൺ റൈസ് ഞാൻ വെക്കുന്ന എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാ ആദ്യം ഒ രണ്ട് ലെമണ് ഏഹ് നാരങ്ങ എടുത്ത് പിഴിഞ്ഞ് വെക്കുവേ രണ്ട് നാരങ്ങെടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഇവര് ഇവിടെ കടുകിടോന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ കടുകിടും. ര്ച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി കട് കിട്ടിട്ട് വറ്റൽമൊളക് കറിവേപ്പില പിന്നെ വെളുത്തുള്ളീനി ങ്ങനെ അരിഞ്ഞിടും ഞാൻ പക്ഷെ കുറച്ച് വെളുത്തൂടി ഇച്ചിരി എക്സ്ട്രാ എടുത്തിട്ട് ചതച്ചിടും എന്നിട്ട് ഒരു ഒച്ചിരി ഇഞ്ചി എന്ത് ചെയ്യും ഇടും പിന്നെ നമ്- മ്മടെ ഈ ഇതില്ലേ കടലയില്ലേ നമ്മൾ കഴിക്കുന്ന കടലാ
ആഹ് ഏത് മറ്റേ പുട്ടിനൊക്കെ കൂട്ടുന്നെ ആഹ് പൊട്ട് കടല പൊട്ട് കടല ആഹ പൊട്ട് കടല ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അതെന്തിയ്യും അതുകൂടെ ഒരിച്ചിരി വേർക്കടല എന്നാണോ പറയുന്നേ
ആഹ് തമിഴ്നാട്ടില് വേർക്കടലാന്നല്ലെ പറയാ ആഹ്
അപ്പോ ന്നാ അത്- കൂടെ എന്ത് ചെയ്യും അത കൂടെ ഇട്ടിട്ട് പിന്നെ നല്ല കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് പിന്നെ ഞാൻ ഇച്ചിരി കായപ്പൊടിയും കൂടി ഇടും കായപ്പൊടി മഞ്ഞൾപ്പൊടി ആ കായപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴട്ടും വഴറ്റിയിട്ട് പിന്നെ ഈ ലെമൺ ണ്ടെ ജ്യൂസ് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ ആ ജ്യൂസും കൂടി ഇങ്ങട്ട് ഒഴിച്ചിട്ട് ഞാന ഈ എണ്ണതെളിയുന്നോടം വരെ നോക്കും രുന്നു പക്ഷെ ഇന്നലെ എനിക്കൊരു ഇവിടത്തെ ഒരമ്മ പറഞ്ഞു തന്ന് എണ്ണ തെളിയുന്നുന്നത്വരെ അങ്ങനെ നോക്കണ്ട അതൊച്ചരി ഒന്നിങ്ങനെ പതഞ് ഇങ്ങെ കുറച്ച് ഇങ്ങനെ പൊങ്ങുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചോറ് വേവിച്ച് വെക്കോല്ലോ
ആഹ്
ആ ചോറ് ഇതിനകത്ത് മിക്സ് ചെയ്യും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഏറ്റവും കോമ്പിനേഷൻന്ന് പറഞ്ഞു കഴിഞ്ഞാ ഉരുളക്കിഴങ്ങ് വറുത്തത് ഫ്രൈ ചെയ്തില്ലേ നമ്മള് പൊട്ടറ്റോ ഫ്രൈ ചെയ്തില്ലേ അത് ഇതിന്റെ കൂടെ ഭയങ്കര കോമ്പിനേഷനാ അപ്പോ അത് രണ്ടും അവർക്ക് ഭയങ്കര ഇഷ്ട
ആണ് ലെ ഞാൻ എന്തായാലും ചെയ്തോക്ക് ഇത് നമ്മള് സാധാരണ വെറുഞ്ചോറിന്റെ അരി അരിയാണോ ചെയ്യണ്ടിയെ
ഞാന് ഇവട്ത്തെ ഇവട്ത്തെ അരിയാണ് ഞങ്ങള് ഇവട്ത്തെ അരിയാ ഉപയോഗിക്കുന്നത് ഇപ്പഴേ
അല്ല നമുക്ക് അങ്ങനെ ചെയ്യാം പറ്റൂല
ആ പറ്റുവായിരിക്കൊല്ലോ പറ്റുവായിരിക്കൊല്ലോ ചെയ്യായിര്ക്കൊല്ലോ ഞാൻ ട്രൈ ആ അതില് ഞാൻ നോക്കിയിട്ടില്ല പക്ഷെ അത് ചെയ്യും പിന്നെ ഈ പുളിച്ചോറ് അവ്ത്തൊരു മെയിനായിട്ടര് എനിക്ക് അതും ഭയങ്കര ഇഷ്ടാ അതും ഇതുപോലൊക്ക തന്നെ
ഇത് ന്നട്ട് വേറെ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിം കായപ്പൊടിം മാത്രം ഇ ട്ടാ മതീ ലെ വേറെ മസാലകളോന്നും വേണ്ട
വേറെ മസാലകളൊന്നുല്ല പച്ചമൊളക് ഇടണം കേട്ടോ ഞാൻ മറന്ന് പോയി പറയാനെ ആ എര്വ്ന് ആവശ്യത്തിന് പ പച്ചമുളകും എന്തയ്യ
ശ ശനിയാഴ്ച എന്തായാലും ഞാൻ ചെയ്തോക്കും
ആ നല്ല ന്നട്ട് അയിന്റെ കൂടെ നല്ലെ ഇങ്ങനെ അ ഹാ പറഞ്ഞോടാ പറഞ്ഞോ പറഞ്ഞോ
പ്പ് അട്പ്പ് നാഷായിട്ട്ണ്ട് ഇവട്ത്തെ അടുപ്പേ നമ്മള് വെറകടുപ്പ് അപ്പൊ ഒര അട് പ്പ് ഇണ്ടാക്കാം വേണ്ടി നാളെ പണിക്കാര് വരും അപ്പൊ നാളെ എന്തായാലും അത് ചെയ്യാം പ റ്റില്ല അപ്പം മറ്റന്നാള് എന്താലും ഞാൻ ട്രൈ ചെയ്യും
ആ ചെയ്ത് നോക് നല്ലതാ കേട്ടോ ന്നട്ട് പൊട്ടറ്റോ ഫ്രൈയും കൂടെ വെച്ച് കഴി ച്ച് കഴിഞ്ഞ സെറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാ
ആ ഇവടെ കൊറേ ചെർനാരങ്ങ ഇണ്ട്
ആ ഉവ്വ് വ്വ് നല്ലതാടാ ചെയ്ത് നോക്കിയുന്നല്ലേ പക്ഷെ യൂട്യൂബിനകത്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാ മതി ഇതിനകത്ത് കോറെ സംഭവങ്ങള് അവര് വേറെയും കൂടെ എന്തയ്യാറുണ്ട് ആഡ് ചെയ്യാറുണ്ട് വേറെ എന്തെലൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ഞാൻ പക്ഷെ ഇ ത്രയേ ഇടാറുള്ളൂ നന്നായിട്ട് കറിവേപ്പിലേയും കൂടെ ഇടുവേ അപ്പൊ അതൊക്കെ അന്ന്ട്ട് അത് കൊടുത്തു വിടും അവര്ക്ക് ആ അതെ അതെ മേടിച് ഒന്ന് എന്തയ് ചെയ്തു നോക്ക് നല്ല നല്ല ടേസ് ക്ക ആ പൊട്ടറ്റൊ ഫ്രെയിടെ കൂടെ കഴിക്കാൻ നല്ല സുഖാണ് അത് കഴിക്കാൻ അത് കൊടുത്തുവിടും പിന്നെ ഈ പറഞ്ഞ പോലെ തക്കാളി ചോറ്ല്ലേ നമ്മടെ
ആ ത
ഇവട്ത്തെ രീ ആ ഇവടത്തെ ഒ കുസ്കാ പോലെ കുസ്കാന്ന് പറയും എവടെ എവടെന്ന് അതന്ന് പറഞ് കഴിഞ്ഞാ നമ്മടെ ഈ പ്ലെയിൻ ബിരി ബിരിയാണി ഒന്നും ചെയ്യാൻ അറിയത്തൊന്നു ഇല്ല കെട്ടോ നമ്മളിങ്ങനെ പറഞ് നമ്മള് ചെയ്യ്ന്നാണ് ബിരിയാണി അങ്ങനെ പറഞ്ഞാണ് നമ്മള് കൊടുത്തു വിടുന്ന ഈ തക്കാളി ഇട്ട് എന്തയ്യത്തില്ലേ ചെയ്യില്ലടാ ഈ ഉം ഇവടെ മറ്റേ വാസനപ്പൊരുക്കൾ ന്ന് പർഞ്ഞാ മറ്റേ നമ്മുടെ ഈ കറി എല എലയൊക്കെ കിട്ടത്തില്ലേ ആ എലയിടും ആ എലയിട്ട്ട്ട് മല്ലി എല എല്ലടാ മറ്റേ ഈ സ്മെല്ലുള്ള ബീഫ് എന്നാ എന്നാ ബീഫ് എന്നാടാ ബേ ലീഫ് ബെ ലീഫ്
ആ ബേ ലീഫ് ബേ ലീഫ് ആ ആ അ നമ്മള് മന്ദീലൊക്ക ഇടുന്നെ
അതെന്നെ അതന്നെ അത് എണ്ണക്കകത്ത് ഇട്ട്ട്ട് ഈ ബേ ലീഫ് ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഏ സവോള വഴട്ടിയത് ഈ മറ്റേ ഇഞ്ചിം വെളുത്തുള്ളീം പേസ്റ്റ്
ആഹ്
അതൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് മറ്റേ തക്കാളി ഇട്ട് തക്കാളി ചെ ഞാൻ അടിച്ചെടുക്കും മിക്സിക്കകത്ത് അടിച്ചെടുത്തിട്ട് എണ്ണ തെളിയുന്ന വരെ ഏഹ് എളക്കിട്ട് പിന്നെ മല്ലിയെല ഇച്ചിരി പൊതിനെയെല ഗരം മസാല
ആഹ്
ഇച്ചിരി മൊളക് പൊടിം ഇടും, അതെല്ലാം നന്നായിട്ട് എളക്കീട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നമ്മള് കൊ നേരത്തെ കുതിർത്ത് വെച്ച ചോറ് എന്തെയ്യണം
ആഹ്.
ആ ചോറ് അതിലേക്കെന്തെയ്യ ഇടുക, അന്നിട്ട് രണ്ട് വിസില് സംഭവം റെഡിയായി. ആഹ്, അതിലും പൊട്ടറ്റോ പ ആഹ് സൈഡായിട്ട് മിതി പൊട്ടറ്റ ഫ്രൈ തന്നെ ചെല സമയത്ത് കൊടുത്ത് വിടുന്നത്. പക്ഷെ അതിന്റെ കൂടെ ചിക്കൻ ഗ്രേവി ആഹ് ചിക്കൻ ഗ്രേവി നല് ആഹ് നമ്മള് എളുപ്പ പരിപാടിയല്ല നോക്കുന്നേ, അച്ഛൻ പറയും എല്ലാം തട്ടിക്കൂട്ടാണ് എല്ലാം തട്ടിക്കൂട്ട് പരിപാടിയാ, അങ്ങ് പ്രോപ്പ യിട്ടൊക്കെ ചെയ്ത് നമ്മളങ്ങ് വരുന്നതേ ഒള്ളൂ ഏഹ്, അപ്പൊ യുവർ രാവിലെ ആകുമ്പഴ്ത്തേക്ക് പിന്നെ ഇതാകുമ്പഴ്ത്തേക്ക് ഇതിലെന്തേലൊക്കെ കഴിച്ചോളൂലൊന്നെ
ആഹ്
അങ്ങന പിന്നെ ചിക്കന്റെ ഗ്രേവി നല്ലതായിരുന്നു നല്ല തിക്കായിട്ട് വെക്കുന്ന ചിക്കൻ ഗ്രേവിയില്ലേ അത് ആഹ് ആഹ് ആഹ് അ ത് നല്ലതാ അത് അതുണ്ടെങ്കി അത് കൊടുത്ത് വിടും ഇല്ലെങ്കി നമ്മടെ പഴയ പൊട്ടറ്റോ ഫ്രൈ തന്നെ എന്തെയ്യും
കൊടുത്തിടും
അ അങ്ങനെയാണ് അവരെ കളിപ്പിച്ചൊണ്ടിരിക്കുന്ന
പിന്നെ തൈര് സാധം എങ്ങനെയാ ചെയ്യാ തൈര് ഒഴിച്ചത് ചോറില് തൈരൊഴി ച്ച് കഴിക്കുന്നതിനെയാണോ തൈര് സാധം എന്ന് പറയ്ണേ
ഇല്ലടാ അതിനകത്ത് ഇല്ല അത് തൈര് സാധം എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് അറിയത്തില്ല ഞാന് ഇവടെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് തൈര് സാധവൊക്കെ ഞാനെന്നാ ചെയ്യൂന്ന് ചീഞ്ഞാ ഇത് പോലെ എണ്ണ ഒഴിച്ച് ഇച്ചിരി ലൈറ്റായിട്ട് ഉലുവ പിന്നെ കട്ക് ഏഹ് ഇ ലൈ ജീരകം ഇടും ഇിച്ചിരി
ആഹ്
ഏഹ് പിന്നെ ആഹ് ചെറിയ ജീരകം പിന്നെ വെളു ത്തുള്ളി ലൈറ്റായിട്ട് ഇഞ്ചി ഇട്ടിട്ട് അത് വഴറ്റിട്ട് ഈ തൈരും ഏഹ് തൈരിനകത്ത് ഇരിച്ചിരി പാലും കൂടെ മിക്സെയ്ത് വെക്കുവേ
ആഹ്.
അത് ഇതിനകത്തേക്ക് ഒഴിക്കും എന്നാ ഗ്യാസൊഫാക്കിട്ട് ഒഴിക്കും അടുപ്പോഫാക്കിട്ട് ഒഴിക്കും. എന്നട്ട്
ആഹ്
ആഹ് എന്നട്ട് എന്തെയ്യും വേവിച്ച് വെച്ചേക്കുന്ന ചോറും ഇട്ട് ചോറിട്ട് കഴിഞ്ഞ്ട്ട് പിന്നെ കത്തിക്കും പിന്നെ എന്നട്ടത് ചുവന്ന ചൂടോടെ എന്തെയ്യുന്നെ അത് നന്നായിട്ട് മിക്സെയ്തിട്ട് ചൂടോടെ എടുത്ത് കൊടു ക്കും. അതിനും പൊട്ട അതിനും ഈ പൊട്ടറ്റഫ്രൈയി തന്നെയാണ്.
അമ്മന്തി ഒന്നും അരകൂല്ലാ ചമ്മന്തി പാട് ചമ്മന്തിനെക്കാളും കഷ്ടല്ലേ ഇത് ചമ്മന്തി ഞാനെങ്ങനെയാണച്ച ചെയ നല്ല ടേസ്റ്റ് ഉണ്ടാവാ ജാമന്തീട്ടോ പിന്നെ ഏഹ് വറ്റൽ മുളകില്ലേ
ആഹ് ആഹ് ആഹ്
അത് നിങ്ങൾ ഗ്യാസ് കത്തിക്കുമ്പോ ആ ഗ്യാസിൽ തന്നെ ഒന്ന് കാണിക്കാ വറ്റൽ മൊളക് രണ്ട് മൂന്ന് എരിവ് നല്ല കൂട്ടുവോ നിങ്ങള്
എരുവാ ഞാൻ നന്നായിട്ട് എരു കൂട്ടു ഇവിടെ ആരും കൂട്ടത്തില്ല ഞാൻ കൂട്ടും
ആഹ് എന്നാൽ രണ്ടെണ്ണം എടുത്താൽ മതി രണ്ട് വറ്റൽ മൊളകിനെ ഈ അടുപ്പിലേക്ക് കാണിക്ക എന്നിട്ട് ചെ റിയ ഉള്ളി ഞാന് ചെറിയുള്ളി ഉണ്ടാവലില്ല കേട്ടോ ചില സമയത്തില്ലാത്തുമ്പോ ഞാന് എന്താക്കും വലിയുള്ളി തന്നെ എടുക്കും എന്നിട്ട് വലിയുള്ളിയും കുറച്ച് തേങ്ങയും ചെറവിട്ട് ഉപ്പും ചെറിയൊരു ചെറിയൊരു കഷ്ണം പുളിയും എടുത്തിട്ട് നന്നായിട്ട് മിക്സിൽ ഇട്ടിട്ട് അടിക്കും വെള്ളം ഒഴിക്കാണ്ട് തന്നെ അടിക്കും എന്നിട്ട് നിങ്ങളൊ ഒന്ന് കൂട്ടിയോക്കെ
ആഹ് ഇത് രണ്ടു മാത്രല്ലേ
ആഹ് വറ്റൽമുളകിനെയും വറ്റൽമുളകും ഈ ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളി നിങ്ങക്ക് വേണ്ടിയത് എടുക്കാട്ടോ ഒരു രണ്ട് മൂന്നാല് അല്ലിയൊക്കെ എടുക്കാ ഏഹ് എന്നിട്ട് തേങ്ങയും നല്ല ടേസ്റ്റ് ഉണ്ടാവും
ഉവ്‌ ഉവ് വ് ആ ചോറിന് നല്ലതായിരിക്കും അല്ലെ ആ സൂപ്പർ അടിപൊളി
എനിക്ക് ചമ്മന്തി അത് നല്ല ഇഷ്ടാ ചമ്മന്തി
എനിക്ക് ചമ്മന്തിന്ന് വെച്ചാൽ പ്രാന്ത ഞാൻ എന് ചമ്മന്തി മാങ്ങാ ചമ്മന്തി തേങ്ങാ ചമ്മന്തി പിന്നെ ഇവിടെ വേറൊരു തക്കാളി ചമ്മന്തി എനിക്കൊരു ഒ ഇവട്ത്തെ ഒരു സിസ്റ്റർ പറഞ്ഞു തന്നിട്ടുണ്ട് അയ്യോ അതും എനിക്ക് ഈ ചമ്മന്തി ഉണ്ടെങ്കി തൈരും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യ അത് വെച്ച് ഓടിക്കേ ഇവരൊക്കെ ഉണ്ടെങ്കി ആ ഇവരൊക്കെ ഉണ്ടെങ്കി നമ്മൾ എന്തെങ്കിലൊക്കെ എന്ത് ചെയ്യണം ചെയ്തില്ലെങ്കി അവര് സമ്മതിക്കത്തില്ല അവർക്ക് ഈ ചമ്മന്തി ഒന്നും ഇഷ്ടല്ല എനിക്ക് മെയിൻ ചോറ എനിക്ക് ചോറ്ല്ലെങ്കി എനിക്ക് ഭ്രാന്ത് പിടിക്കും ഇവരൊക്കെ എന്തെങ്കിലും മാവൊക്കെ ഉണ്ടെങ്കിൽ ഇവര് ജീവി പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല അതെതെ എന്റെ ഹസ്‌ ബൻ്റ്ന് ഈ ചോറ്ന്ന് പർഞ്ഞ സാധനം അങ്ങനെ യിനിക്ക് ഇഷ്ടല്ല ആ ഇവര് മാവ് ക പ്പ ചക്ക ആയിക്കൊണ്ട് ഇവര് ജീവിക്കും സത്യം പറഞ്ഞ എനിക്ക് ചോറില്ലാതെ
നമ്മുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ആഹ് ന്ന വിളിക്ക്